ഹലോ കേൾക്കാമോ?
ആഹ് കേൾക്കാം, എന്താണ് വിശേഷങ്ങളൊക്കെ?
എന്തെടുക്കണു ചോറ്, ചോറൂണ് കഴിഞ്ഞോ?
ആഹ് ഇതാ ഭക്ഷണ- കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട്- ഇങ്ങനെ, ചുമ്മാ കിടക്ക, കുട്ടിനെ ഉറങ്ങാൻള്ള ശ്രമ.
അവൻ സ്കൂള് വിട്ട്- വന്നില്ലായിരിക്കുംലേ?
ആഹാ ഇന്ന് പോയിട്ടില്ല, ഇന്നിപ്പോ- അവരെ സ്കൂളിത്തെ ഒരു- അദ്ധ്യാപിക മരിച്ചുണ്ട്. അപ്പോ ഇന്നലെ ട്ടോ, ആള് ആഹാ കഴിഞ്ഞ കൊറ- കഴിഞ്ഞ വർഷം വരൊക്കെ ഉണ്ടായിരുന്നതാ, കൊറെ- നാളായിട്ട് അവിടെ പഠിപ്പിക്കണതാ. അപ്പോ ആൾക്ക് കഴിഞ്ഞ വർഷം, എന്ത പക്ഷാഘാതം വന്നിട്ടേ, കെടുപ്പിലായതാ. പിന്നെ അങ്ങനെ ആഹാ ഒരു ആറു മാസത്തോളം കിടന്നു, ഇപ്പ കഴിഞ്ഞ- മരിച്ചു അപ്പോ അവർക്ക് ഇന്നാ അവധി കൊടുത്തക്ക. ആഹ് ഇന്നവധി കൊടുത്ത്ക്ക. പ്രായം ഉണ്ടിട്ടാ ആൾക്ക് എന്നാലും, അവിടെങ്ങനെ. കുറെേ നാൾ ആയിട്ടുണ്ടായിര്ന്ന്. ഇവരെ പഠിപ്പിച്ചിട്ടില്ല, മോൻ രണ്ടാം ക്ലാസ്സിലല്ലേ. അപ്പോ അവനെ പഠിപ്പിച്ചിട്ടില്ല. എന്നാലും അവനെ അറിയാം, കണ്ടിട്ടൊക്കെ ഉണ്ടന്ന് പറയണ്. ഇങ്ങനെ അവര് സ്കൂളേക്ക് വരുന്ന സമയത്തൊക്കെ. ക്ലാസ്സിക് അങ്ങനെ കയറി ഇരിക്കി അങ്ങനെയൊക്കെ പറയും. ങ്ങനൊക്കെ പറഞ്ഞ് കേട്ടു ഉം, എന്തായി നിങ്ങളടെ ഭക്ഷണം- ക്കഴിക്കലൊക്കെ കഴിഞ്ഞോ?
ആ ഭക്ഷണൊക്കെ കഴിഞ്ഞു ഇപ്പ ഇവിടെ ഒന്ന്- വിശ്രമിക്കാനായിട്ട് ഇരിക്കുവായിരുന്നു, ഇന്നിപ്പോ ചെറിയൊരു- വർക്ക് ഉണ്ടായിരുന്നു, ചോറ്ന്റെ പണിയുണ്ട് അപ്പോ - അതൊക്കെ കഴിഞ്ഞ് ഇരിക്കുവാണ്. ആഹാ..
അല്ലെന്ന് ഭർത്താവിന് മറ്റേ- ഇതുണ്ടായില്ലേ? കല്യാണ വർക്കൊന്നും ഒന്നുമില്ലേ?
ആഹാ അത് കല്യാണ വർക്കല്ലായിരുന്നു, ഇത് ചെറിയൊരു- ഓ ചെറിയൊരു ഹോസ്പിറ്റലിലേക്ക്, ഒരു മുപ്പത് പേർക്കുള്ള- ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു, അങ്ങനതെ പണിയായിരുന്നു. ആഹ് പൊതിച്ചോറല്ല. അവിടെ എന്തോ അല്ല, അല്ല, അവിടെ എന്തോ മീറ്റിംഗ നടക്കും ആശുപത്രിയിലേ.
അപ്പോ നമ്മള് ഒന്നാകെ ഇങ്ങനെ- ഉണ്ടാക്കിട്ട് കൊണ്ടു പോകലാവില്ലേ.
കൊണ്ടോയി കൊടുക്കും അങ്ങനെ അപ്പൊ ചിക്കൻ ബിരിയാണി യാർന്നു പറഞ്ഞേ
അതെല്ലേ ആഹ് പൊരേത്തേ എന്തെങ്കിലും പരിപാടിക്ക് ആ അങ്ങനെ ഇങ്ങൾ ചെയ്യാറുണ്ട്ല്ലേ ആഹ് ഞാൻകല്യാണ വർക്കും ആഹ് കല്യാണവർക്ക് മാത്രല്ല അല്ലേ അപ്പൊ
അല്ല അല്ല എല്ലാ പണികളും ഉണ്ടാവും
അവ് വീട്ടിലാണോ ഉണ്ടാക്കണേ
ആ കൂടുതലും വീട്ടിലിട്ട് ഉണ്ടാക്കണ പിന്നെ ഈ വലിയ കല്യാണങ്ങളൊക്കെ ആകുമ്പോ മാത്രം അവിടെ പോയി ഉണ്ടാക്കുള്ളൂ.
അതെല്ലേ അപ്പൊ വീട്ടിൽുണ്ടകുമ്പോ പിന്നെ നിങ്ങക്ക് ഫുഡ് ആ ഭക്ഷണത്തിൽന്ന് എടുക്കുകാണ്
ഇല്ല പ്രത്യേകിച്ച ഒന്നും ഉണ്ടാക്കൂല അതിൽന്ന് എടുക്കും അതിന് സമയം ഉണ്ടാവൂലല്ലോ ഉണ്ടാക്കാൻ
പണിക്കാര് കൂടാതെ നിങ്ങള് ഹെല്പ് ചെയ്യോ
ആഹ് ഞാൻ ഞാൻ സഹായിക്കും വലിയ കല്യാണം പണിക്കൊക്കെയാണ് വേറെ പണിക്കാാരണ്ടാവ
ഇങ്ങനത്തെ ചെറിയ പണിക്കൊക്കെ നിങ്ങന്നെ ചെയ്യൂല്ലേ
ആൾ ക്കാരെ വയ്ക്കാൻ മുതലാവൂ ലല്ലോ
ആഹ് എല്ലൽബിക്ക് പഠിക്കുന്ന ആള് വരാറില്ലേ
അവര് ഇവിടെണ്ട് അവൾ ശനിയാഴ്ച പോകും പരീക്ഷ
ആഹ് അപ്പൊ ലീവ് ആഹ വന്നല്ലേ പഠിപ്പിന്റെ തിരക്ക ഡാവല്ലേ ആഹ് ഇപ്പൊ കഴിയാറായോ
അവിടെ വന്നിട്ടില്ല അവനക്ക് ഈ ആഹ് ആശുപത്രിയിലെ പോസ്റ്റിംഗ അപ്പൊ അത് കഴിയണം ഇനി ഒരു വർഷം കൂടെ ണ്ട്
അതെല്ലേ
ഹലോ
ആഹ്
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ഇന്ന് കരയന്നായിരുന്നു
എങ്ങനെ
ഇന്ന് ആഹ് ഇന്ന് മീൻ കിട്ടി
ആഹ് മീൻ കറിയായോ
ആഹ് അപ്പൊ മീൻകറി ആഹ മീൻകറി പിന്നെ മുരിങ്ങ ഇല ഏഹ് ഇക്ക ഇവിടെ നാട്ടിലില്ലല്ലോ ഇക്ക പോയിക്കണല്ലോ ആഹ പോയിട്ട് ഇപ്പം കുറച്ചായല്ലോ ആള് പിന്നെ എന്താണ് ഇനിയിപ്പോ എന്നാ വരണന്നും അറിഞ്ഞിട്ടില്ല ഒന്നും ആയിട്ടില്ല കുട്ടികളുണ്ട്
ഉമ്മയും ബാപ്പയും ഒക്കെ ഇല്ലേ വീട്ടിൽ
ആഹ് ആഹ് വീട്ടിലുണ്ട് ഇവിടെണ്ട് അവരൊക്കെ അമ്മ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ്ട് പുറത്ത്
ആഹ് ആഹ്
ഉം പിന്നെ ഇവിടെ നിങ്ങളടെ വീട്ടില് ഏഹ്
പോകാറില്ലേ
ആഹ് വീട്ടിൽ പോവാറുണ്ട് ഇപ്പൊ മോനിക്കും മദ്രാസും ഒക്കെ ഉള്ളതോണ്ടേ അപ്പങ്ങനെ ആഹ് പിന്നെ സ്കൂളും ഒക്കടെ ആയിട്ട് ഇങ്ങനെ പോണ്ട്. ഇഞ്ഞിപ്പ അവധി കിട്ടണം എന്തേലൊക്കെ ഒരവധി വെരുമ്പഴല്ലേ പ്പ പെരുന്നാൾന് പോയി വ
ആഹ് അയ്ശെരി
ആഹ് ഇനിപ്പോ ഇപ്പൊ പിന്നെ കല്ല്യാണം ഇനിയൊരു കല്ല്യാണം വെര്ണ്ടേയ് ഉമ്മാടെ വീട്ടില് അപ്പാം പോണം അപ്പൊ ഉമ്മാനെ കാണും. നിങ്ങക്ക് പിന്നേ എന്നും കല്ല്യാണം പോലെ തെന്ന്യെവുല്ലേ
ആ ഞാൻ എന്റെ വീട് ഇവിടെ അടുത്ത പക്ഷേ പോയി നിക്കാറൊന്നൂല്ലാ, ഈ പണിയായാര്ണെ എപ്പഴാ വര്ണേന്നും പണി കിട്ട്ണെന്നൊന്നും അറിയില്ലല്ലോ
അതെല്ലേ, എപ്പഴാ പിന്നെ ഒരു സഹായം വേണ്ടി രാന്ന് അറിയില്ല്യല്ലോ ല്ലെ. പോയാലും ആഹ്. പിന്നെ മക് ഏഹ് മക്കള് മൂത്ത് ചെറിയാള് എപ്പഴ അ് സ്കൂള് പോണെല്ലേ പോയില്ല്യേ.
ആഹ് അവള് പത്തില് കഴിഞ്ഞു. ഇനിയിപ്പാ ആഹ് തെ അവക്കും തിങ്കളാഴ്ച്ചെ ക്ലാസ് തൊടങ്ങണേനി. ആഹ് ചേർന്ന് ബ് ബയോളജി സയൻസിന്
ക്യാഹ് കൊഴപ്പല്ല. അപ്പൊ എവടെ അട്ത്ത ന്ന്യാണോ ദൂരത്താണോ
പിന്നെ, ഞാനൊക്കെ പഠിച്ച സ്കൂൾളാ കിട്ടിയത്
ആഹ് ഗവൺമെന്റ്ന്നല്ലേ ആഹ്
ആദ്യം ഒതുങ്ങിക്ക്
ഉം വെറുമ്പോ പൊർത്തൊക്കെ പോകാറ് യാത്രകളൊക്കെ പോകാറില്ലേ
മഴയ്യ്ണ്ടാ ചാറീട്ട് പോയില്ലേ മഴ ചാറീട്ട് പോയി ഇപ്പ ചാറില്ല്യല്ലോ ആ ആഹ് അതവടെ കെടന്നോട്ടെ ആഹ് അത് കൊഴപ്പല്ല്യ. മഴ മഴ ചാറ്ണ് ണ്ടേയ്
ആഹ് ആഹ് അപ്പൊ തുണി വി ച്ചേക്കുവാണോ വെളിയില്
ഉം വിര്ച്ചിണ്ടായിരുന്നു പക്ഷെ ചാറീട്ട ങ്ങനെ പോയി
ഒക് ഒറങ്ങൊന്നുല്ലേ കെടന്ന് പണി കഴിഞ്ഞ്
ആഹ് ഉം
ആഹ് ആഹ്
ഇല്ല ഞാ അധിക നേരം ഇല്ല ചെറുതൊന്ന് ഒറങ്ങി കിട്ടാൻ കൊർച്ച് പണിയാ പിന്നെ ഒറങ്ങീട്ട് നമ്മള് കെടക്കുമ്പത്തിനും പിന്നെ മോൻ സ്കൂൾ ന്ന് വരാനാവും പക്ഷെ പിന്ന പ്പോ സ്‌ക്കൂളില്ലാത്ത കാരണം കൊണ്ട് അങ്ങനെ ആഹ് ആഹ് അങ്ങനെ കെടക്കാ
ഉം ഉം
പിന്നെന്തൊക്കെണ് വിശേഷങ്ങള്
ഉം ഉം ഉം ഉം
വിടെ ഇന്നും വെല്ല്യ മഴയൊന്നും പെയ്തില്ല ചെറുതായിട്ടൊക്കെ മഴ പെയ്തോള്ളൂ
ഇപ്പൊ മഴ ഒരു തെളിച്ചണ്ട് പക്ഷെ മഴ വരുന്നുണ്ട് അങ്ങനൊരു മൂടിലാ നിക്കണ് ഉം
വെള്ളം കേർണ പ്രശ്നൊന്നും ഇല്ല ല്ലോ അല്ലേ.
ഇല്ല ഇല്ല നമ്മള് പാലക്കാട് ജില്ല ല്ലേ അത് കാരണം.
ആഹ് മഴ കൊറവുള്ള സ്ഥല ആലേ ഞങ്ങൾക്ക്. കൂടെ വെള്ളത്തിന്റെ വിഷയൊക്കെണ്ട് അടുത്ത് തൊട്ടടുത്ത് ന്നെ പുഴയാ
ആഹ് അപ്പൊ വെള്ളം കേറ്ണ്ടാവൂല്ലേ
എ ഈ രണ്ടായിരത്തി പതിനെട്ട്. എല്ല വെള്ളപ്പൊക്കംന്നും വലിയ കാര്യയിട്ടും കെറിട്ടില്ല എന്നാലും. ഒന്ന് പേടിപ്പിച്ച് പോവും.
ആഹ നമുക്ക് അതൊന്നും പിന്നെ വല്ലാണ്ട് ബാധിച്ചില്ല.
ആഹ ഉം ഉ ഉം ഉം ഉ ഉം
പിന്നെ എന്തൊക്കെയാണ് കുട്ടികളൊക്കെ എന്തേലും പണികളിലൊക്കെ സഹായിക്കുവോ.
എയ് അവര് എല്ലാം കാലാക്കി കരുമ്പോ കഴിക്കാം. കഴ കൻരും അ അതായിരിക്കും കാര്യം. പിന്നെ അല്ലാത്ത ഈ വീട് അടിച്ചു വാരും തുടയ്ക്കും അതൊക്കെ ചെയ്യും. മറ്റേ ഈ മറ്റേ പണിക്കങ്ങനൊന്നും കൂടൊന്നുല്ല.
അവരുടെ ഡ്രസ്സ് തുണികളൊക്കെ ഒന്ന് അലക്കിപ്പിക്ക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി.
ആ എവിടെയാ ചെയ്യ.
ആഹ് അതും ചെയ്ല്ലേ ആഹ ഞങ്ങളൊക്കെ ചെറുപ്പത്തില് ഞങ്ങള് ദിവസം. കുളി ചെറുപ്പത്തില് ഉമ്മ അതാണ് യാറെ ചെയ്യിപ്പിക്കുന്നത് കുളി പോകുമ്പോ ഇതൊക്കെ അഡ്രസ്സ് ഒക്കെ അലക്കിട്ടിടുപോ
രാവിലെ എക്കി ഇറ്റിട്ടാണ് സ്കൂളും കോളേജിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ പറഞ്ഞാലും പിള്ളേർക്കൊന്നും ഒരു മൈൻറും ഇല്ല.
ആഹ്
ഇർക്ക എല്ലാം ഇപ്പൊ മുുമ്പ് കിട്ടൂല്ലേ ഭക്ഷണയാലും. പറയാന സാധനങ്ങള ആയാലും എക്കെ ആ പറയണ നിമിഷം കിട്ടുവ.
അതെ ഇവർക്കറിയില്ല ബുദ്ധിമുട്ടൊകള്.
ഏ
ഉം ഞൻ തുണി. ആഹ് ഞാന്ഇ തുണികള് എടുക്കാന്ന് വിചാച്ചിട്ടേ.
ആഹ മഴ പെയ്താ
ആ ഇല്ല ചാർന്ന്ണ്ട്. ഇല്ലല്ല ചാർന്നേ ഉള്ളൂ ഉം.
രാവിലെ ഇട്ടതൊക്കെ ആണെങ്കി അപ്പ നനും
ആഹ അത് ഇതില്. ഉണക്കിട്ടിടുന്നതല്ലേ അപ്പൊ പിന്നെ കല കൊണ്ടാലും ഉണക്കി ഇട്ടന്ന് തന്നെ ഉള്ളൂ വെയിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല
ഹലോ?
അല്ല നമ്മളതിലാ ഉണക്കിയിട്ടാലും നല്ല രീതിയിലൊക്കെ വെയിലുണ്ടെങ്കില അല്ലേ ഉണങ്ങുള്ളൂ. ആഹ്
ആഹ് ആഹാ
ഞാൻ പിന്നെ കുട്ടികളുടെ അതൊക്കെ അടുപ്പിന്റെ മുകളില ഇട്ട് ഉണക്കാറ്. അടുപ്പിന്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചിടും ആ ചെറുത് ചെറിയ ഇത് ഇവരുടെ ഈ അരൊക്കെ ഉണങ്ങാൻ കട്ടിയുള്ളത് തുണികളല്ലേ അരൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടല്ലേ അപ്പൊ ഞാൻ ഈ അടുപ്പിന്റെ മുകളൊക്കെനെ വിരിച്ചിട്ടിട്ടെ അങ്ങനൊക്കെ ഉണക്കും ഏ
പൊക അടിക്കില്ലേ പൊക
ഇല്ല അതിന്റെ മോളിത്തെ ഇത് സ്റ്റീല് ഉണ്ടാവില്ല അതിമേ
ആഹ് ആഹ്
പൊകയില്ലാത്തെ
ഉവ്വ വ്വ വ്വ എന്നാ തുണിയെല്ലാം പെറക്കി എടുക്ക് ഞാൻ പിന്നെ വിളിക്കാം എന്നാ ഉം ശരിയന്നാ